എന്തൊക്കെവർത്താനം സുഖല്ലേ?
ആഹ്സുഖാണ് ഇല്ലല്ല അയിനൊക്കെ നേരാവ്ണ ല്ലൊള്ളൂ.
സമയാ വുന്നൊ ള്ളൂലെ ചിലര് നേരത്തെ കഴിക്കലോ ആ
ഇല്ല ഇവിടെതൊന്നുല്ല ഇവിടെ ഞങ്ങള്. ഒറ്റക്കയിന്നന്ന് കഴിച്ചനി അവരങ്ങോട്ട് ഇണ്ടായപ്പോ അവർക്ക് നേരാവൂല
എന്താ രാത്രി സ്പെഷ്യല്?
സ്പഷല് അങ്ങനൊന്നുല്ല ഇന്ന് നെയിച്ചോറാണ്. ഇന്നലെ കുത്ത് ബെയ്ത്തേർ നെയ് അപ്പൊ. ഉ അപ്പൊ ഇന്റെ വകായിട്ട കൂടി ഞാന് അയിന്ചോറും വാക്കിയായി. അപ്പം നെയ്ച്ചോറണ്ട് ബാക്കിട്ട് അ ഉച്ചക്കതന്നെ രാത്രി കെക്കും ഇഞ്ഞ തന്നെ.
പിന്ന മഴൊക്കെണ്ട അവിടെ?
ഇല്ലന്ന് വെയിലാണ്.
ഏ ഇവിട വെയിലൊന്നുല്ല മഴയില്ല അങ്ങനത്തെരുത്.
ഇന്ന് നല്ല വെയിലേരുന്നു.
ആ ഇവിടെ മെനഞ്ഞാന് നല്ല വെയിലായിരുന്നു. വൈകുന്നേരം വരെ വൈകുന്നേരം ആയപ്പോ പിന്നെ നല്ലൊരു മഴയും പെയ്തു.
ആഹ് വൈകുന്നേരം നല്ല മഴ പെയ്ത് ക്ക്ണ് അപ്പൊ എന്താ എന്താ നറിയോ ഞങ്ങള് ഇവിടെ ഞങ്ങക്ക് മുറ്റം മതില് കെട്ടിട്ടുണ്ട്. അപ്പ അത് തേച്ചിരുന്നു തേപ്പാര്ണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് വൈകുന്നേരം കടയിൽ പോയപ്പോ പോവാൻ വേണ്ടീട്ട് സാധ നൊക്കെ വാങ്ങാൻ വേണ്ടി പോയപ്പോ അയിന്റെ മേല ഷീറ്റിട്ട്ങ്ങാണ്ട് പോയി. അങ്ങനെ കടയി ചെന്ന്ങ്ങാണ്ട്. പിന്നെ കടെന്ന് ഇറങ്ങിയപ്പോ വണ്ടിയൊക്കങ്ങട് നനഞ്ഞ് ക്ണ്. ഞാൻ ഗ്ലാസ് താത്തീട്ട് ണ്ടേർന്നില ഞാനിരുന്ന ഭാഗത്ത് അപ്പ സീറ്റൊക്കെ നനഞ്ഞു അപ്പ നല്ല നല്ല മഴയ്ക്ക്ണ് ഇവിടെ വന്നോക്കിയപ്പോ പിന്നെ ഇ മതി സീറ്റിടാത പോകന്നുണ്ടെങ്കില് പറ്റെ കലങ്ങി പോയിനി സിമന്റ്.
ഹി ഹി അതന്നെ ഉച്ച വൈകുന്നേരം വൈകുന്നേരം വരെ നല്ല വെയിലും വൈകുന്നേരത്തിന് ശേഷം നല്ല മഴയും. ഇന്ന്പ്പോ മഴാന്ന് പറയാനൊന്നും ഇണ്ടായില്ല ഉ
ഇല്ല അന്ന് പണിക്കാരൻ വന്നപ്പം പറഞ്ണ്ട് ഞാൻ വിളിക്ക ച്ചോക്കണം വിചാരിച്ച അലിഞ്ഞ പോയോച്ചിട്ട് വിളിച്ചോക്കൻ
ഏ പിന്നെ വേറെ എന്താ ഏ നിങ്ങള് മാളില് എങ്ങനാണ് പോയത്?
അല്ല ഞങ്ങള് ഇവിടെ ഇൻവേർട്ടർ ഇണ്ടായിരുന്നില്ല അപ്പൊ പിന്നെ ഇന്നലെ മൊത്തതി ആകുമ്പോ കറന്റ് അഥവാ പോയിട്ട് ണ്ടങ്കിൽ കുറെേ ആള്ള്ളതല്ലേ? അപ്പൊ അത് എടുക്കാൻ വേണ്ടി പോയന അപ്പൊ അവിടെ നിന്ന് നിന്ന് നിന്ന് ആ ആ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മാളിലും പോയി മാളിലും. പോണെന്റെ മുന്നെ ആണ് ആ മൈദി മാവ് കൊടുക്കണ നേരത്താണ് മഴ എല്ലാ നന
ഊ പിന്നെ വേറെ എന്തൊക്കെയാ സ്പെഷ്യലൊക്കെ ഇണ്ടാക്കുവോ നിങ്ങള്
ഞാന് കൊഴപ്പില്ല
ഏ എന്തണ്ടൊക്കെ
ണ്ട് പോവും നല്ലതും ഉണ്ടാക്കി വെക്കും
ആ എന്താ ഉണ്ടാക്കിയല് സ്പെഷ്യല്
എല്ലി എല്ലതും ഫോണിൽ ഇങ്ങനെ കാണുമ്പോ ഒക്കെ ഒക്കെ ഉണ്ടാക്കിയ
സ്പെഷ്യല് വെറൈറ്റി ക്കെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യക്കില്ലേ ഏ
നമ്മള് ഒറ്റക്ക് ആവു നമ്മുക്കൊക്കെ നോക്ക്
അ അതെ ഒറ്റക്കാവും പിന്നെ ആരെയും പേടിക്കണ്ടാലോ എന്തോ ആ അതെ ശരി അതന്നെ പറയാനില്ലല്ലോക്കെ
ആന്നാ
ഉം പിന്നെ വേറെന്തൊക്കെയാ
വേറെ എന്താ
ഇവിടന്ന് ഉച്ചക്കത്തെ ചോറും ഉരുളക്കെങ്ങിന്റെ കറിയും ഉണ്ട്. ഗ്യാസിനക്കപ്പ പ്രയാസല്ലേ അപ്പൊ എന്നാ സ്പെഷ്യലായി രാത്രിക്കേക്ക് വേറെ ഉണ്ടാക്കില്ലല്ലോപ്പോ.
ഉരുളകിഴനെ വാങ്ങിച്ച് ഒറ്റിക്ക് കൊടുത്തതാ
ഉരുളക്കിഴങ്ങിന്റെ കറി ചോറിനാത്ത് ഒരു ട്ടു മുളക് ഇട്ടിട്ട് വെക്കും നല്ല രസ് ച്ചിക്കറി വെക്കുന്നവർക്കും നമ്മള്പ്പം ഇറച്ചിക്കറിയിലും ഉരുളക്കിയങ്ങ് ഇിട്ട് വെക്കുവല്ലോ നീട്ടി കിട്ടാൻ വേണ്ടീട്ട് അതുപോലെ ഉരുളക്കിയങ്ങ് ഇറച്ചിക്കറിൽ എങ്ങനെയാണ് നമ്മൾ ഇറച്ചിക്കറി വെക്കുന്നത് അതുപോലെ ആക്കും ഉരുളക്കിയങ്ങ് മുർച്ച് തേങ്ങയും ഉുള്ളിയും തക്കാളിയും ദോശക്ക് കൂട്ടും ദോശൊക്കെ തേങ്ങരച്ചിട്ട് വെച്ചാ നല്ല ടേസ് ട്ടിണ്ടാവും ചോറിന് വെച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞമ്മക്ക് പയിങ്കര ഇഷ്ട്ടാണ് ഉരുളക്കിഴങ്ങിന്റെ അകത്ത് ചോറ്
ഏയ് ഞാൻ ചോറിന് ഉണ്ടാക്കൂലാ ദോശക്കും പുട്ടക്കും കള്ളപ്പത്തുക്കുക്കങ്ങനെ
ഓ ചോറിന് ഇറച്ചിക്കറി വെക്കുന്ന പോലെ ച്ചി കട്ടിക്കൊക്കെ വെച്ചാ നല്ല ടേസ്റ്റ് ഉണ്ടാവും വെള്ളം പോലെ ആയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും.
ഉ ചിക്കമ് ചിക്കൻ ആ ചിക്കൻ മസാലടെ പൊടിട്ട് കൊടുക്കും.
ആ് ചിക്കൻ മസാലടെ പൊടിടും പിന്നെ ഇറച്ചിക്കറി എങ്ങനെയാണൊ വയ്ക്കുന്നെ എറച്ചിക്കറിക്ക് നമ്മള് കൊറേ ഉള്ളിയും തക്കാളിയും എടുക്കും അത്രൊന്നും എടുക്കൂല ഒരു വലിയ ഉള്ളിയും ഒര് തക് ക്കാളി മുറിച്ചതും ഇഞ്ചി വെളുത്തുള്ളി ചതിക്കതും മുളകും പൊടി മഞ്ഞപ്പൊടി ഉപ്പ് എല്ലോം ഇട്ട് ആ ആ് മിക്സിയിൽ നിറച്ച് ഇടും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉരുലക്കിയങ്ങ് വെന്ത് കഴിഞ്ഞാല് ച്ചുരുളക്കെയങ്ങെടുത്ത് ഉടച്ചും കൊടുക്കും എല്ല കട്ടിയും ഉണ്ടാവും നല്ല ടേസ്റ്റ് വരും ചപ്പാത്തിക്കും പത്തിരിക്കും ഒക്കെ തേങ്ങ അരച്ചിട്ടൊക്കെ വെച്ചാ നല്ല ടേസ്റ്റ് ഉണ്ടാവും.
കോഴിക്കറിയിലും ചിന്നെ എല്ലാം ഉടച്ചിങ്ങാടാട് ചേർത്തോട്ട് ക
ആ ഉരുളകിഴ കോഴിക്കറിയിലും ബീഫിലക്കെ ഇട്ടാല് നല്ല കട്ടി ഇണ്ടാവും ഉടച്ചെട്ത്താല്
വേണ്ടിട്ട് പിന്നെ അങ്ങനെണ്ട് കോഴിക്കറിൽ ഒടച്ച് ചേർ
കിട്ടണെങ്കില് കട്ടി ഉണ്ടാവാൻ ഉരുളക്കിയങ്ങ് ഇട്ട് കൊടുക്കല ഞമ്മള് എന്നാ ഉരുള കിയങ്ങ് വെന്ത് കഴിഞ്ഞാ വച്ചാല് കറിക്ക് കട്ടി ഉണ്ടാവും കൊറേ ക കറിയും ആവും അങ്ങനെ
ഉം ഉം ഞമ്മടെ അങ്ങൻ തന്നെ ണ്ടാക്കല് ങ്ങൾ പറഞ്ഞ രീതി തന്നെ
ആഹ പക്ഷെ ഓരോര്ത്തർക്ക് ഓരോ ഇതാണ ചിലര് അറി ആഹ് അപ്പത്തിന് കൂട്ടും ആഹ ഉ ആ നമ്മളെവിടെ പ്പത്തിനും ണ്ടാക്കും ചോറിനും ഒക്കെണ്ടാക്കും
ഉം
ഉം ന്നതൊനൊന്ന്ല്ല എല്ലത്തിനും കൂട്ടും എല്ലാർക്കു ഇഷ്ട്വാണ് ഉറ്ളകേങ് കറി എന്ത് എന്ത് ഇല്ല ഇന്ന് മീന് വാങ്ങീലാ മ്മള് ഇല്ലന്ന് മീൻ വാങ്ങിയില്ല ഇന്ന് ഞാനിങ്ങനെ പറഞ്ഞു ഉമ്മാൻ്റെടുത്ത് എപ്പളും മീന്റെ മീൻ്റെ പൈസെം കൂടുതലാണല്ലോ അപ്പോ ഞാൻ പറഞ്ഞു മീന് വാങ്ങാനുദ്ദേശിക്ക്ന്ന്ണ്ട് ന്നുണ്ടെങ്കില് അഹ് ആഹ് പൈസക്ക് ഞമക്ക് ചി ക്കൻ വാങ്ങാന്നിട്ട് ചിക്കൻ കറി വെക്കുന്നതിന് പകരം ചിക്കൻ പൊര്ച്ചതും നല്ല പരിപ്പിന്റെ കറിയും, ചോറു ണ്ടാക്കാന്ന്റഞ്ഞു. അപ്പൊ പരിപ്പില്ല. ഉരുളക്കെങ്ങിന്റെ കറിയാക്കാന്ന് അങ്ങനെ ചിക്കൻ വാങ്ങി, ചിക്കൻ പൊരിച്ചതും, ചോറും, പരിപ്പ്, ഉരുളൊക്കെങ്ങിന്റെ കറിയും. പ്പ ചിക്കം പൊര്ച്ചത് ഉച്ചക്കെകെ ഇണ്ടായുള്ളൂ. രാത്രി പ്പി യുർളക്കെങ്ങിൻ്റെ കറിയു ചോറു തും ഉം ആഹ് തോന ആളെന്നെ ഇപ്പൊ കൊറവെന്നെണ്. എല്ലാരും കെട്ടിച്ചു പോയി ഓരോര്ത്തരും ഓരോട്ത്ത്ക്കും പോയി. ഇപ്പ വിടെ രണ്ട് അനിയത്തിയേള് ണ്ട്. ഇൻ്റെ കല്യാണം കഴിഞ്ഞതാണ് ഇവിടെ പ്പ രണ്ടനിയത്തിയേള് പിന്നെ ഓര് ആങ്ങളെ ഒരാങ്ങൾൻ്റെ ഓളൂണ്ട് പിന്നെ ഉമ്മ ഉപ്പ ഞമ്മളന്നെ യൊള്ളു
ആ അപ്പെന്താ അവിടെ നിക്ക്ണെ വീട്ടില്
ഞാൻ വെർതെ നിക്കാവന്നതാണ് ഇപ്പൊ നാളെ പോവും ഞാന് ആഹ് നാളെ പോവും എ പ്പോ കഴിഞ്ഞാഴ്ച കഴിഞ്ഞ ഞാറാഴ്ച അനിയത്തിള് അങ്ങോട്ട് വന്നിരുന്നു എവൻ ഒരനിയത്തിന്റെ ഞാൻ നിക്കുന്നടുത്ത അടുത്തെന്നെയാണ് കെട്ടിച്ചെ രണ്ട് ഞങ്ങള് മൂന്നാള് മൂന്ന ആളെ കെട്ടിച്ചതും അട്ത്തട്ത്താണ് ആഹ് ഇവിടെട്ത്തല്ലാ ഞമ്മള് മൂന്നാള് ഞങ്ങളെ എന്റെ രണ്ടനിയത്തിളും ഞാൻ എൻ്റെ കെട്ടിച്ചെട്ത്ത് ആ ഒരു ഏരീലായിട്ടാണ് വരുന്നത് കുറച്ചു പോവാൻ ഒള്ളൂ എങ്കിലും ഒരുപാട് ആ എല്ലായിടത്തും പോവാൻ പറ്റും അങ്ങനെ അപ്പോ ഒരാളെ മോളുടെ ബർത്തഡേ ആണ് അപ്പൊ കുട്ടിക്ക് സ്കൂൾ ലീവ് ഉള്ളപ്പോൾ ഓല് വന്നങ്ങോ ട്തേക്ക് അപ്പൊ ഞമ്മൾക്കു എല്ലാവർക്കും അങ്ങോട്ട് പോവാ അന്നേരം ഉമ്മ പറഞ്ഞ് തിരിച്ച് വരുമ്പോ ഒല് നേരം വൈകില് ഒറ്റക്കല്ല വരണ്ട്യത് ല്ല ഒല് ഇവിടുന്ന് അനിയത്തിം ഇക്കാകാൻ്റെ മോളും കൂടെ വന്നെ അപ്പൊ തിരിച്ചു വരുമ്പോ നേരം വൈകേണ്ട് ഒര് രണ്ട്പേര് ഒറ്റക്ക് ഇങ്ങോട്ട് വരണ്ടേ രാത്രി അപ്പൊ നേരം വൈകാണെ ഇഞ്ഞോടും കൂടെ പോരീന്ന്
ഉം ഉം
പർഞ്ഞു അങ്ങന ഓരെ കൂടെ പോന്നു അതുപോലെ നേരം വെയ്കും ചെയ്തു രാത്രി ഒമ്പത് മണി ആയിക്കും ഇവിടെ ഓലൊറ്റക്കാണെന്ന്ണ്ടങ്കി പേട്യല്ലേ കെട്ടിക്കാത്ത ചെറിയ കുട്ടിളാ അങ്ങനെ ഓരെ കൂടെ ഞാനുങ്ങ് പോന്നു അവിട്ന്ന് എറങ്ങുമ്പോ തന്നെ ആറ് മണിയൊക്കെ അയി. അപ്പൊ പിന്നെ ഇവിടെ വന്നേരം ഇവിടെ തന്നെയായി ഇനിയിപ്പോ നാളെ പോവും
അത് ശരി സ്കൂൾ മദ്റസോ
എം ഇല്ല കുട്ട്യേള് ഇല്ല ഒറ്റക്കെന്നെ അപ്പൊ പിന്നെ ഏടെ പോയാലും വന്നാലൊന്നും
എത്രയ്ക്ക്ണപ്പോ കൈഞ്ഞിട്ട്
അഞ്ച് കൊല്ലായിന്
കാണിച്ചില്ലേ
എന്ത്
കാണിച്ചില്ലേ ന്ന്ചോയിക്ക
ആഹ കാണിക്കുക ചെയ്താണ്
ഞങ്ങള് ഇൻക്ക് ഒമ്പത് കൊല്ലം കഴിഞ്ഞിട്ടാ ഉണ്ടായിക്കണതെ
ഏ എത്ര കുട്ടികളാണ് നിങ്ങൾക്ക്
ഇപ്പൊ മൂന്നാൾണ്ട്
പിന്നെ എന്തൊക്കെയണ്ട് കൃഷിയൊക്കെണ്ടോ
ഇല്ല ഇല്ല ക എ ഞങ്ങള് ണ്ടാക്കലില്ല കൃ ണ്ട്. ഇളച്ചന ഉണ്ടാക്കൽ
ആ അങ്ങനെ നിങ്ങള് നിങ്ങളും മക്കളും ഹസ്ബൻറും ഒറ്റക്ക് താമസിക്ക
ആഹ ആഹ ആഹ കണ്ട പോ
പിന്നെ എന്തൊക്കെ വേറെന്താണ് വർത്താനം കുക്കിംഗ് എങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കി ഓരോന്ന് സ്പെഷ്യല്
ആഹ എല്ലാതും ഉണ്ടാക്കും ഒരു വിതൊക്കെ
കാണുന്നൊക്കെ ഇണ്ടാക്കിയൊക്കെ ഇവിടെ അനിയത്തി ഉണ്ട ഒ അനിയത്തി ഉണ്ടാക്കും ട്യൂബില് കാണുന്നഒക്കെ ഓൾ ഉണ്ടാക്കും
ഉ ഞാനും തന്നെ ച്ച ആ ആ പൂള പൂളച്ചിപ്പ്സിന്റെ
കഴിച്ചിട്ട് എല്ലാ ലേസ് ഇല്ല അഞ്ച്ർപ്യക്ക് പീഡിയന്നു വാങ്ങാൻ കിട്ടുന്ന ലൈസ് ടൊമാറ്റ ലൈസ് എന്നൊക്കെ പറയുന്നത്ക്കെ അത് എന്തോ ക്രീമൊക്കെ ഒഴിച്ചിട്ടും ഫ്രഷ് ക്രീമ ഒക്കെ ഒഴിച്ചിട്ടും ആദ്യം ഇഞ്ചും വെളുത്തുള്ളിയും നല്ലവണ്ണം ചതച്ചിട്ട് എണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് അതിലേക്ക് ഈ ചില്ലി ഫ്ലെക്
എന്ത്
ഏ മുളക് ചതച്ചത് ഉണക്കമുളക് പൊടി ചെയ്യ ഉണ്ടാവല്ലോ നല്ലോണ്ണം പൊടിയാണ്ട് തരിതരിപ്പയിട്ട് ആ സാധനം ഇട്ടട്ട് ഒന്ന് എണ്ണൽ മോപ്പിച്ചിട്ട് അയില്ലക്കി ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ട് ഉപ്പ് ഇട്ടിട്ട് ഇളക്കിട്ട് ഈ ലേസ് അതിലിട്ട് കുഴച്ച തിന്ന നല്ല ടേസ്റ്റ് ആണ് ഇപ്പൊ ന്നാൾ ഉണ്ടാക്കിയത് ല ഇത് വാങ്ങിണ്ടാക്കിട്ട് അലേക്ക് ഇട്ടട്ട് കുഴച്ചിട്ട് വ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ വ ലോഡർഫ്രൈസ് ഉണ്ടാക്കും ചിക്കിൻങ് ഉണ്ടാക്കും ഒക്കെ ഉണ്ടാക്കി നോക്കും പിസ്സ ഉണ്ടാക്കുംഒക്കെ ഉണ്ടാക്കും ഒരാൾ ക കേട്ടോ ഒരാളെല്ലാം ഉണ്ടാക്കിക്കും ആ എല്ലാം പിസ്സ ഒക്കെ ണ്ടാക്കും ഓ ഒക്കെ ണ്ടാക്കും
ഇന്റെ മാപ്പിള ഉണ്ടാക്കി തരും
അത് അവരുണ്ടാക്കി തരുന്നറിയാം
ആഹ ഒക്ക ആ ഒക്ക എന്ത്
അത് അവർക്ക് ഇഷ്ടണെന്ന് അറിയാം അത അപ്പൊ അവരുണ്ടാക്കി നോക്കുംന്ന് അറിയാം
ഏ ഉം പി ഞാൻ പിന്നെ വേറെ ഒന്നുംല്ലല്ല ഞാൻ പിന്നെ വിളിക്കാം
ഉം ഉം
ആ ശരിയെന്ന